ആഹ്
എന്താ വിശേഷം സുഖല്ലേ ആ ഒക്കെ കേൾക്ക്ണണ്ട് കേൾക്ക്ണണ്ട്
ആഹ് എന്തൊക്കെ അടുത്ത വിശേഷൊക്കെ
ശേഷം
ഉം ആ ചായ കുടിച്ച്
ചായക്ക് എന്താന്ന് ഇണ്ടാക്കി?
ഞാനിപ്പം ചായക്ക് വല്ലാത ഒന്നും ഉണ്ടാക്കി ക്കിട്ടില്ല പിന്നെ ഇപ്പം മയല്ലേ നല്ല മഴ പൊറത്തറങ്ങാൻ വയ്യാത്ത മഴ ആ അവിടെല്ലേ മയാ
ഉണ്ടോണ്ട നല്ല മഴണ്ട്
നല്ല മഴേനു അപ്പംന്ന് രാവിലെ ദോശ കുറച്ചുണ്ടാക്കിട്ടുള്ളു പിന്നെ ബാക്കി പൊറാട്ട കൊട്ന്ന്
ആഹ്
അങ്ങനാണ്ട് ഒപ്പിച്ചീനി
മഴ ഒക്കെ ആകുമ്പോ അതൊക്കെ രസല്ലേ ഉം
എന്താ എന്താ പ്രത്യേകിച്ച്ണ്ടാക്കിയേ
ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഇല്ല രാവിലെ ദോശയാണ് ഇപ്പൊ ഉച്ചക്ക് മീൻ കറി ഇതാ ഉണ്ടാക്കി കൊണ്ടിരിക്കാണ്
ആഹ് ആഹ് ആഹ് രാവിലെ തന്നെ കിട്ടിയോ മീനൊക്കെ?
ആഹ് രാവിലെ കിട്ടി നേരത്തെ കിട്ടും
ആഹ് ഞാ എടെ എങ്ങനെ വണ്ടിക്ക് വരുന്നതാ
ഇല്ല ഞങ്ങളെ അടുത്തുള്ള വീട്ടിലെ ആള് വീട്ടിൽ തന്നെ വെച്ചിട്ട് സ്റ്റാൾ ഇട്ടിട്ടേ അങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പൊ അപ്പൊ നമ്മുക്ക് പോയി മേടിക്കാം ആ അവടെ വീടിന മുമ്പില് ചെറിയൊരു സ്റ്റാൾ വെച്ചിട്ട് പോയി നട നടന്ന പോവാാൻ വയ്യാത്തോണ്ട് വണ്ടിന്നും കൊണ്ടോവാൻ വയ്യാ വീടിന് മുമ്പ തന്നെച്ചിട്ട്ങ്ങനെ ചെയ്യാം
ട്ടോ എടുത്തന്നെ ആകുമ്പോ
ഇല്ല അങ്ങനെയൊന്നുമല്ല അവോ സാധാരണ കൊടുക്കുന്ന വലക്ക് തന്നെ നമുക്ക് എപ്പോഴ വെച്ചാ പോയി വാങ്ങിക്ക അങ്ങനെരു ഉപകാരംണ്ട് വീട്ടില ആളില്ലെങ്കിലും ഇല്ല രാവിലത്തെ ഉച്ചവരെ ഉണ്ടാവുള്ളൂ പന്ത്ര മണിിവരൊക്കെ അത് കഴിഞ്ഞാ പിന്നെ വൈകുന്നേരം ആ വൈകുന്നേരം ഉണ്ട് ആ ഉ പിന്നെ എന്തായാലും പരിപാടിക്കുള്ള ദിവസം നാട്ടിലെ കല്യാണങ്ങളൊക്കെ ഉള്ള ദിവസം സംഭവം ഇണ്ടാവൂലട്ടോ അപ്പൊ ആള് ഒഴിവാക്കും അങ്ങ്
ആ അങ്ങനെ ആകുമ്പോ ഞമ്മക്ക് ഇനിപ്പോ ആരെങ്കിലും ഒക്കെ ഒരു പെട്ടെന്ന് വന്നാലൊക്കെ അല്ലേ വേഗം പോയി കണ്ട് വാങ്ങല്ലോ ആഹ ഇനി മീനിനൊക്കെ നല്ല വിലയാണല്ലോ
അതെ അക്ക ഒന്ന് കുറഞ്ഞിക്കണ ചെറുതായിട്ട്
പറഞ്ഞീണോ
ഉം മത്തിക്കൊക്കെ നല്ല വിലുണ്ടായിരുന്നല്ലോ ഒന്നൊക്കെ ഒന്ന് കൊറച്ച് കുറവുണ്ട്
ഇവിടെ പിന്നെ ഞങ്ങള കോന് എതില ഇങ്ങനെ വണ്ടിക്ക് ഇങ്ങനെ വ രും രാവില ഒരു വരവുണ്ട് പിന്നെ ഒരു പത്ത് പതിനൊന്നണെ ആക്കുമ്പോ ഒന്ന് വരും പിന്നെ ആഹ പിന്നെരു ഉച്ചക്കാവ ഉച്ചക്കാവുമ്പോ ഒന്നു പോകവും
ആഹ് വീടിന്റെ മറത്തക്ക് വരുമായിരിക്കുംല്ലേ
ഞമ്മള് പിന്നെ അങ്ങനെ അതില്ലാടെ പോകുമ്പോ അങ്ങനെ വാങ്ങലൊന്ന നമ്മള് പീടിയല് കടയിൽ പോയി വാങ്ങുകന്നല്ലാതെ
ഉ
അതില് ഒരു ഹസ്ബൻഡ് മണിയതിയാക്കി വരുമ്പം അങ്ങനെ കൊ ആ പിന്നെ നമ്മള് കടയിൽന്നൊക്കെ വാങ്ങുമ്പോ കുറച്ച് ക്കെ നല്ല വിലക്കുറവിൽ കിട്ടും
ആഹ് ആഹ
അങ്ങനെ വണ്ടിൽല കടയിൽല വണ്ടിൽ ഇങ്ങെ കൊണ്ട നടടുക്ക്പോലെ പോലെ ആ ലാഭം കൂടി നോക്കല്ലോ
ആഹ് ആഹ ആ അവിടെ ഹസ്ബന്ഡ പൊന്നാനേക്കൊക്കെ ട്രിപ്പ് പോവലുണ്ട് അപ്പൊ അവര് കാണുമ്പോ അങ്ങനെ വാങ്ങലുണ്ട് ഫ്രഷ് ഫ്രഷ് മീനൊക്കെ
സർവാങ്കൊക്കെ കൊടുച്ചിട്ടൊക്കെ അങ്ങാടി പോയാ നല്ല മീൻ കിട്ടും ഒരുപ ഒരു അൻപത് രൂപക്കെ തന്നെ വാങ്ങിയ നല്ല മ ക്ക് രണ്ടു നേര ഒക്കെ ഉുള്ള മീനങ്ങ ഉണ്ടാവും ആ് രാവിലെ നല്ല വിലയെ വൈകുന്നേരം പിന്നേ വല്ലാതരും വാങ്ങൂലല്ലോ ഒക്കെ രാവിലെ വാങ്ങിയട്ടു അപ്പൊ വൈകുന്നേരം വൈകുന്നേരം കൊണ്ട തന്ന മീന് നല്ല വില കുറവുണ്ടാവും അങ്ങനെ അത് പണിയ അധക്കി നിലക്കണ്ട് ആഹ പണി അതയാക്കി വരുമ്പോ കൊണ്ടുവരു കൊണ്ടുവരുമ്പോ രണ്ടു ദിവസനൊക്കെ കൊണ്ടുവരും പിന്നെ നമ്മള ഇങ്ങനെ രണ്ട ദിവസം ഫ്രിഡ്ജില് വെക്കുമ്പോ
ആഹ ആഹ അടുത്ത് അടുത്ത് കടകളൊന്നും ഇല്ലങ്ക അങ്ങനെ കൊ
ആ പിന്നെ അടുത്ത റിയനെ മീനും അങ്ങനെ ഒന്നും കിട്ടൂല നമ്മടെ ഇങ്ങനെ മസാലൊക്കെ മറ്റേ സാധനങ്ങൾ ഉണ്ടാവല്ല അങ്ങനത്തൊക്കെ കിട്ടുന്ന കാടണ്ട് അല്ലാ ഇടെ മീന് ഇറച്ചിയും കോഴ അതൊക്കെ കിട്ടണമെങ്കി നമ്മൾ കൊറച്ച് പൂവ തന്നെ വേണം
അതെ ങ്ങക്ക് എല്ലാതും കൂടെ അടുത്ത് തന്നെണ്ട് കട്ടോ മീനും ചിക്കനും ബീഫൊക്കെ ഉം അറിവുള്ളത് ബീഫ് എല്ലാ ദിവസവും ഇല്ല വെള്ളിയാഴ്ച
വഴള്ളിയാഴ്ച. ആ. ആഹ ഞമ്മള്ഞ്ഞ അതൊ..? ഇങ്ങനെ വെള്ളിയാഴ്ചൊക്കെ രാവിലെ. മ്. പീടിയെ പോവുമ്പോ വാങ്ങിപ്പോരും... പിന്നെ കോഴൊക്കെ അങ്ങനെ കോഴൊക്കെ കൊണ്ടുവരുമ്പോ രണ്ട ദിവസത്തിനുംൂന്നന്ന് ദിവസത്തിനും അക്കടെ കൊണ്ടരുകാണ്
കഹ ആഹ അടുത്ത കടേളിയില്ലെങ്കി അതന്നെ നല്ലത് ഉം.. പിന്നെന്ന്പ്പെ. എന്താന്നട്ട് ഉച്ചക്കൽക്ക്.? ആഹ എന്ന എന്താ ഉച്ചക്ക് ഫുഡ്...
പ്പ എന്താ ഇന്ന്
ആ, തീരുമാനിക്ണൊള്ളൂ...
ഇപ്പോ. ഉച്ച. ഇങ്ങനെ. കുക്ക പിിണ്ടാക്കിട്ട് വണോ രാത്രി. ഉച്ചകക്ക്... പിന്ന. കൊറചേരൂടി. കഴിഞ്ഞിട്ട് തീ യൂട്ടീ ചോറക്കെ. വിയാരിച് കറി പിന്നെടെ കോഴിക്കറിണ്ട്....
ഉം, മഴ കാരണം ഇന്നാണ്ട് മടിയോ.?
മയ കാരണേ കൊറേ തിരുമ്പണ്ടേ അതൊക്കെവാടേ. പന്താ കാട്ടെച്ചി ഈ മയ അയനോട് ഇപ്പ എന്താ എങ്ങനെ തിരുമ്ബ ആഹ് ഇന്നലിം നല്ല വെയിലെന്നെ ഇബടിം ഇന്ന് പ്പേ രാവിലെന്നെ ആഹ് പിന്നെ ത്ണെങ്കിൽ കൊറേ തിരുമ്പാണ്ടി ഇന്നലെ അല്ല ഞാൻ ഇന്ന് വിചരിച്ച ഇന്നിപ്പം മയയാണ് ഇനിപ്പോ എന്തേും കാട്ടിയൊക്കെ തിര് ബണ്ടിരും
അഹ് ശരിയാ ഇനിയും കൂട്ടിട്ടാ കൂടുതലായാ പിന്നെ തിരുമ്പാനും വയ്യാ
ആഹ് നേരാണ് കുട്ടിൾതൊ ക്കെലി വന്നതൊക്കെ തിരുമ്പണ്ട് ഉലൂപ്പം കൂട്ടി വന്നതാണ് ഓ അതൊ ക്കെണ്ട് തിരുമ്പാനു വാഷിംഗ് മിഷീലൊന്നും ഇടാൻ പറ്റൂലാ വെള്ളാആയെനു മണ്ണ് തറിച്ചതും ചളി തെറിച്ചതൊക്കെ ഉണ്ടാവും ഓലേയിൽ
അ ആ
ക്കെ ഞമ്മള് കല്ലിമ്മേ പോയി തിരിമ്പി ആ ഇപ്പൊ കല്ലിമ്മേ പോയി തിരുമ്പിയാലേ വാഷി മിഷീനിലോ അല് അഹ് തിരുമ്പണേനും അതെ
ആഹ് ഇല്ല്യ
മ്മ് തിരുമ്പിയാൽ നമ്മൾ കല്ലിമ്മേ പോയിക്കാണ്ടേ തിരുമ്പി യാല് അത് ഒരു വൃത്തിയാണല്ലോ
അഹ് അതങ്ങ തന്നെ പ്രത്യേകിച്ച് ഓട്ടോമിറ്റികിലൊന്നും തീരെ വൃത്തിയില്ല
മ്മ് പിന്നെ നമ്മൾ കൊറെ സർപ്പും പോടിയും കൊറ വള്ളും കൊണ്ടുപോയി പാര്യാന്നല്ലാതെ
ഉം അതെ അതെ
ല്ല ഞാനിങ്ങനെ ഞമ്മളത് കുട്ടികളെ നമ്മളപ്പോ എവിടേ ലുക്കെ പോയി വന്നാണ്ട് ഒക്കെ അധികിടാ ശരിയാവും ആ അതന്നെ അല്ലാത്തപ്പോ നമ്മളി ങ്ങനെ മ് സ്ഥിരം കുട്ടിള് ഇങ്ങനെ ഇട്ട് പോണത് അതിലൊക്ക നല്ല ചളി ഉണ്ടാവു.
ഉം അത് പിന്നിം സെമി ഓട്ടോമെ റ്റിക്കലാണി പിന്നിം കൊഴപ്പമില്ല്യ തോന്നുകയും ഈ ഓട്ടോമാറ്റിക്കല് തീരെ ചളി പോണില്ല്യ ഞാൻ പെട്ടു ട്ടിരിക്യ എളുപ്പം നോക്കിട്ട് അത് വാങ്ങിയതാണ് പക്ഷേ ഇപ്പൊ ചളി പോണില്ല്യ ലെ ബക്കറ്റിൽ സോപ്പും പൊടി ഇട്ടച്ചിട്ടൊക്കെ തിരുമ്പോല സമയമല്ലെങ്കിൽ ഇന്നിട്ട് ഇട്ട് പിന്നെ മിഷേൻൽ ഇടും അപ്പൊ പിന്നും പോവും ആഹ് ഒണ
ഒണക്കണേന് അതിപ്പ ഞമ്മള ആ ഈ മയത്തൊക്കെ ഉണക്കിയാല് നമ്മക്ക് ഇനി മേലെ മുകളളിലൊക്കെ കൊണ്ടയി റൂമിലൊക്കെ അങ്ങ് ഇട്ടാതന്നെ ആ കാറ്റിനന്നെ ഉണങ്ങുവല്ലോ ആഹ്
പക്ഷെ ഈ മഴ കാരണ ഒരു സ്മെല്ലാണ് അതാണ് പോയി കിട്ടണില്ല എത്ര ഉണങ്ങിയാലും ഏത് മിഷയത്തിലിട്ട് ഉണിക്കിയാലും ഇപ്പ വെയിലുണ്ടെങ്കിലും നമ്മുക്ക് തൃപ്തിയാവണില്ലേല്ലോ
അതെങ്ങനെ നനക്ക് കറിയും ചോറു ഒക്കെ ആയോച്ചേക്ക്
ഇല്ല ഇതാ ആവിണള്ളൂ ചോറായി
ആഹ് ആഹ് ആഹ് അങ്ങനെ ഭക്ഷണ ത്തിന് വേരുയോ ഹസ്ബൻ്റ്
ഭക്ഷണത്തിന് ആ വരും ഇന്ന് ആള് ഇന്നലെ പോയതാണ് അപ്പൊ ഇന്ന് എത്തു
ആ പ അതാണ് ഓലെ ആണുങ്ങൾ ഉണ്ടാവുമ്പോ പിന്നെ ആ നേരത്തിന് തന്നെ വണ്ടി വരും
ആണോ ഉം
ആ ഞമ്മളാവുമ്പോ അങ്ങനന്ത പ്രശ്നം ഉണ്ടാവൂല ഇവിടെ പിന്നെ രാവിലെ രാവിലെ സുബഹി എിക്കാട് പോയാലും ഇീ രണ്ട മണി മൂന്ന് മണിയൊക്കെ ആയിട്ടേ വരുുള്ളൂ ആ പിെ വരുമ്പോ പിന്നെ ഒന്നും വേണ്ട കക്ഷണം കഴിഞ്ഞഞ് നേരങ്ങട്ട പോയിട്ട ആണോ ആണെ
ആഹ് ആഹ് അത് ഇന്നലെ തന്നെ വരുംന്ന് പറഞ്ഞഞ് പോയതാണ് പക്ഷെ ഇന്നലെ വരാൻ പറ്റിയില്ല ആ ഇപ്പൊ വന്നിപ്പ ഇനി ഉച്ചക്കരക്ക് എത്തുള്ളൂ മഴ കാരണം അവിടെ പെട്ടു ഈറി എല്ലായിടത്തും മഴ
ആ ആ് അ എല്ലടത്തും മന്നെ ആ മക്കളൊക്കെ
മക്കള് ഒരാൾ അവിടെണ്ട് മറ്റാള് പുറത്തു പോോയിക്കണു വലിയ ആള് പുറത്തു പോോയിക്കണു ചെറിയ ആള അവിടെ ണ്ട് കടക്കാണ്
ആഹ ആഹ
ഉ രാത്രി ഉറങ്ങാൻ വഴക്കണ കാരണ എണീക്കണള്ളൂ
ആ രാത്രി ഉറങ്ങൂലേ
രാത്രി വർക്കും കുറവാ ചില ദിവസങ്ങളില്
ആ ഗുളിക കൊടുക്കൂ ഉറങ്ങാന്
ഇല്ലല്ല ഉ ഉ അവനക്ക് അപസ്മാരത്തിന്റെ പ്രശ്നം കാരണം അങ്ങനെ
ആഹ ആഹ് ആഹ അങ്ങനെ എടക്കിടക്ക്ുണ്ടാവുവോ
ആഹ് അവനക്ക്ൊരു നെട്ടല് മാത്രല്ല അത് കൂടുതലായിട്ടൊ ഒന്നും ഉണ്ടാവൂില്ല അതിടക്കിടക്ക് ഉണ്ടാവും
ഉണ്ടാവടെേ ആഹ ആഹ് അത് ഞമ്മൾന്നെ എല്ലാ കാര്യം ചെയ്ത് കൊടുക്കേണ്ടിരൂല്ലേ
ആ ചെയ്യണം ചെയ്യണം
എല്ലാം നഞമ്മള് ചെയ്യേണ്ടി വരുല്ലോല്ലേ ആ അപ്പൊ എങ്ങനെ ഇരിക്കുവൊന്നുംല്ലയാ
കൊടുക്കണംോ അല്ല നോർമലായിട്ട് നമ്മള് സാധാരണ ബഡിലാണ്ട് ഇത്തി കൊടു ഇവി ഇുന്നോളൂ ഒൻ എണീറ്റി ഇരിക്കണം എന്നുള്ളത് അറിൂല്ല
അറിയില്ലല്ലേ ആ് ഇരുന്ന് കു ഇങ്ങനെ കളിക്കൊക്കെ ചെയ്യോ
രുത്തിയ ഓനോട് ഇരിക്കും ഓൻന്റെ പാട്ടില് കയ്യ കൊണ്ടും കാലം കൊണ്ടും എെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യുന്നല്ലാണ്ട് സ സഹോദരങ്ങൾ എടുത്ത കളിക്കൂല അതിന് അറിയിൂല ഉം അവന്റെ പ്രശ്നം അതാണ് സാധനങ്ങളൾ എടുത്ത് കളിക്കാനുള്ള അറിവില്ലന്ന സാധനന്റെ മുന്നിലുണ്ട് അത് എനിക്ക് എടുക്കണം അത കളിക്കണംന്നുള്ളെ
ആഹ് ആ ആ് നിങ്ങള് താറാപ്പിക്ക ഒന്നും കൊണ്ടോവേല്ലേ
ആ തെറാപ്പി കൊണ്ടുവരരുന്നു ഇപ്പൊ കൊറച്ചായിട്ടാണ് തെറാപ്പി കുറച്ച് ഇടിലേ ഇപ്പൊ ഓനെ ഞങ്ങള ഇവിടെ അടുത്തൊരു ചാരിറ്റിയിൽ കൊണ്ടരുന്ന അപ്പൊ അവിടെ ഇപ്പ തെറാപ്പിസ്റ്റ് ഇല്ല അപ്പ അത് കാരണം ദൂര പിന്നെ തെറാപ്പിയ ഒക്കെ കുറച്ച് ദൂരത്താ അപ്പൊ ആ ഒരു കാരണം കൊണ്ട് ഇങ്ങനെ ഇതായിട്ട് ന പോണം എവിടെങ്കിലും പോണം തറാപ്പി ചെയ്തില്ലങ്കിൽ ശരിയാവൂല്ല
ആ തറാപ്പി ചെയ്താെങ്ങനെ ചിലരത് തൊക്കെ കൊറെൊക്കെ ശരിയായി വരുന്നൊക്കെ ഉണ്ട്ല്ലേ
ആഹ് പിന്നെ നമുക്ക് ചെറിയ മാറ്റങ്ങൾ ഉള്ള തെറാപ്പി ചെയ്തിട്ടില്ലന്നുണ്ടെങ്കില് ഓലെ അത് ബാധിക്കുവേ ഉം ബലം കയ്യും കാലൊക്കെ ബലം വരും പിന്നെ നമ്മക്ക് തന്നെ വല്ല മെയ്ൻ്റെയ്ൻ ചെയ്യാൻ പറ്റാതാകും എടുക്കാനെ ക്കെ ബുദ്ധിമുട്ടാവും
ഉം ഞമ്മക്ക് ഓനെ നോക്കണതിന് പടച്ചോൻ ഐന് ഒരു ബർക്കത്ത് തരും നമ്മള് കൊറച്ചുപേര ബുദ്ധിമുട്ട ബുദ്ധിമുട്ട മുട്ടിയാലും അതിനൊക്കെ നമുക്ക് എന്തേലും ബർക്കത്ത് ഉണ്ടാവും ഉം ഉം ഉം പിന്നെ എന്തൊക്കെ വീട്ട്ക്കൊന്നും പോവേല്ലെ ഏഹ്
വൈകീട്ട് എന്താ ചായക്ക് കഴിക്കാ
വൈകീട്ട് എന്താപ്പം കടേന്ന് എന്തെങ്കിലും ഒക്കെ വാങ്ങാ
ആഹ് ആഹ് ഉണ്ടാക്കോ വീട്ടില് കടി
ക്കല് സാധാരണ കൊറവാ എപ്പളെങ്കില് ആ നമ്മള്ങ്ങനെ എപ്പ് ആ എപ്പളേലൊ ക്കെണ്ടാക്കോള്ളു ആ എന്നാ ശരി ഉം ആയിക്കോട്ടെ